ആഹ സുഖമായി
ആ സുഖാണോ
ഡിന്നറൊക്കെ കഴിച്ചോ
ഏ ഇല്ല കഴിച്ചില്ല കഴിച്ചോ
ആ നമ്മള് കഴിച്ചു ഒമ്പത് മണി ആയില്ലേ ഞങ്ങളല്ലല്ല രാത്രി ആ ഞങ്ങള് രാത്രിയുള്ള ഫുഡ് നേരത്തെേ കഴിക്കുന്നവരാണ്
ആ ഞാൻ അങ്ങനെ ആ കുറച്ച് വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു ഡയറ്റിംഗ് പ്ലാൻ പിന്നെ ഫുഡ് അങ്ങനെ ആ
കഴിക്കണ എന്നാ പറയുന്നത്
ആ കഴി അങ്ങനെ ഒരു മുട്ട എങ്ങാനും പുഴുങ്ങിയത് കഴിക്കും
ഓ അങ്ങനെ ഓ ഹെവി ആയിട്ടൊന്നും കഴിക്കത്തില്ല
കഴിക്കില്ല ഒരു മുട്ട പുഴുങ്ങിയതും ചിലപ്പോ രണ്ട് കുക്കുംമ്പർ ആ രണ്ട് പീസ് അത്രേ കഴിക്കത്തുള്ളു രാവിലെ ആഹ് ഉച്ചക്ക് മാത്രമേ ചോറ് കഴിക്കത്തുള്ളൂ അതും അധികം ക്വാണ്ടിറ്റി എടുക്കത്തില്ല ഒന്നരത്തവി ചോറ് അത്രേ പിന്നെ കറികൾ നമ്മള ഇഷ്ട ഇഷ്ടം പോലെ കയിക്കും
ഉംഹ് ഫ്രൂട്ടസക്കെ തൊനെ കഴിക്കോ സലാടക്കെ
ആഹ് സലാഡ് സലാഡ് ഇൻ കഴിക്കും അതായത് തൈരും സവാളയും ക്യാരറ്റും കുക്കുംബറും മിക്സ് ചെയ്ത് ശരിക്കും കഴിക്കും അത് അത് നമക്കിപ്പം വെറുതെ വേണെ കിനം കയ്ക്കും
കഴിക്കല്ല അത് കഴിച്ചന്ന അത് കഴിച്ചാ പിന്നെ വിശക്കത്തു ഇല്ലല്ലോ
ആഹ വെശക്കില്ല ആഹ്ആ അതെ അതാണ് പിന്നെ
മോണിങ്ങിൽ
മോർണിങ്ങില് ആഹ്ആ എന്താ പറാ വേയാ കൂടുതലും കഴിക്കാറ് മറ്റേ ഒര് ചെറിയ നമ്മുടെ ചായക്കപ്പല്ലേ ചായക്കപ്പിന്റെ അത്ര ത്രയും ആഹ്ആ പാല് ഏഹ് തെളപ്പിച്ചിട്ട് അതിനെ ആ അത് പാല് തിളപ്പിച്ച് ക ഒഴിച്ച് വെച്ചിട്ട് രണ്ട് സ്പൂൺ ഓട് സതിലേക്കിട്ട് വെക്കും എന്നട്ട് ആ ചൂട് എന്നട്ട് അത് അടച്ച് വെച്ച് നിന്നിട്ട് ഒര് ഇരുവത് മിനിറ്റ് കഴിയുമ്പഴത്തേക്ക് ഇത് സോക്ക് ചെയ്ത് വരും പൊങ്‌ പൊന്തി വരു അത് അപ്പ അത് കഴിക്കും അല്ലാതെ കുറുക്കു ഏയ് ഇല്ല ഇല്ല ശുഗർ ഒന്നു ആഡ് ഇല്ല അല്ലാണ്ട് നമ്മള് സാദാർണ ഓട്സ് കാച്ചുവല്ലോ പക്ഷെ അങ്ങനെ കാ അങ്ങനെ കാശി കഴിക്കുമ്പോ ഇണ്ടാവും
ഓഹ് ഓഹ് അങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ട് കഴിക്കും ചിലര് ഓവർനൈറ്റ് സൊക്ക് ചെയ്തു വച്ചിട്ടും കഴിക്കും ഈ ഒന്ന്
ആഹ് ആഹ് ഓവർനൈറ്റ് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കഴിക്കുന്നത് അപ്പം പിന്നെ അത് കഴിച്ചാലും വെശക്കൂല നമ്മക്ക്
ഉഹ് ഓവർ നൈറ്റ് ഓട്സ് ഒവ കോക്ക് ചെയ്ത് വെച്ചിട്ട് രാവിലെ പിന്നെ അതിനത്ത് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിക്കുന്ന്
ആഹ് ആഹ്ആആ ഞാൻ കണ്ട് യൂട്യൂബിലക്കെ കണ്ടിട്ടിണ്ട് പക്ഷെ ക്ഷെ ട്രൈ ചെയ്തിട്ടില്ല യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് മറ്റ് ഇതൊക്കെല്ലേ ബെറി സ്ട്രോബെറി എക്
ആഹാ ഹ ഹ ഹ ആ പേരക്കയൊക്കെ പേരക്ക ഫ്ലോക്ക്‌ കട്ട്ചെയ്തിടും
ആ ആഹ സ്റ്റോബറിയും മറ്റേ നട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കഴി ക്കുന്നെ കണ്ടിട്ടുണ്ട്. പിന്നെ വെള്ളമാണ് ഫുൾ ടൈം വെള്ളം കുട്ടിക്ക. അത് ആ എക്സസൈ എക്സൈസ് ശരിക്കും ഞാനൊരു രണ്ടാഴ്ച അടുപ്പി ചെയ്ത്. അപ്പൊ കുറച്ചങ്ങ് കുറഞ്ഞ് അപ്പം എക്സസൈസ് കുറച്ചങ്ങ് നിർത്തി. ഇപ്പൊ രണ്ടു ദിവസം ഇടവിട്ട് ഇടവിട്ടാക്കിട്ട് ഫുഡ് ഫുള്ള് കൺട്രോളിങ് ആക്കി. കാര്യം ആന്ന് ഒരു ഇതിനകത്തേക്ക് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് കേറി. അപ്പൊ അതിനകത്ത് നമുക്ക് ആദ്യ ഒരു ഐഡിയെയെ കിട്ടി അവരുടെ ഇതീന്നെ.
ഓ ഓ ഓ
പിന്നെ അതങ്ങ് മാറ്റിയിട്ട് നമ്മൾ അതേ ഡയറ്റിങ് അതെ ഫുഡിന്റെ കൺട്രോൾ അതേ കണക്ക് അങ്ങ് പോയി. പക്ഷെ കുറഞ്ഞ് നന്നായിട്ട്.
വെയിറ്റ് കുറഞ്ഞല്ലേ?
വെയ്റ്റ് ആ വെയിറ്റും കുറഞ്ഞിട്ടുണ്ട്. കൂടുതലും വയറായിരുന്നു. വയറു കുറയ് വയറു കുറയ്ക്കാൻ വേണ്ടീട്ടാ മെയിൻ ആയിട്ട് അങ്ങനെ ചെയ്തത് പക്ഷെ കുറഞ്ഞു ഔ ഒരാഴ് ച്ചോണ്ട് തന്നെ രണ്ട് ഇഞ്ചക്കെ
ആ ഒരാഴ്ച കൊണ്ട്. പക്ഷെ ഫുഡ് നമ്മള് എങ്കി കഴിക്കുയേയും ചെയ്യുന്നുണ്ട്.
ആ ആ ആ പക്ഷെ നിങ്ങള് ചോറൊന്നും കഴിക്ക ത്തില്ലല്ലേ?
ആ പിന്നെ വേ രാവിലെ നമ്മള് കഴിക്കുമ്പം ദോശയോ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം. രാവിലെ കഴിക്കുമ്പോ ബ്രേക്ക് ഫാസ്റ്റ് എന്തണേലും കയിക്കാം ആ പക്ഷെ ദോശ ക്കെ ആണെങ്കിൽ രണ്ട് ദോശയും കറി നമ്മൾ എടുക്കുന്നത് കൂടുതൽ എടുക്കാം. കറി അമ്മക്ക എത്ര വേണെങ്കിലും ഒഴിച്ച് കഴിക്കാം വെർ
കടൽ കട കടലയൊക്കെ തോനയും കഴിക്കണന്ന് പറയാ
ആ മറ്റേ നമ്മടെ വെള്ളകടല ഇല്ലേ വെള്ള ആ ആ വെള്ളക്കട എത്ര വേണെങ്കിലും കഴിച്ചാൽ നല്ലതാ. അത് നമുക്ക് വെയിറ്റ് നമ്മുടെ ഫാറ്റിനെ കുറയ്ക്കത്തതേ ഉള്ളത്. അത്, സോയാബീൻ
ചെറുപയറ്
ചെറുപയറ് അതൊക്കെ കഴിക്കുന്നത് നല്ല
നമ്മള് ചെറുപയറ് തലേന്നേ വെള്ളത്തിലിട്ട് ട്ടിട്ട്
മുളക്കാൻ എനിക്ക് മുളപ്പിക്കാൻ അറിയത്തില്ല കേട്ടോ അത് മുളപ്പിക്കാൻ എനിക്ക് അറിയത്തില്ല ഞാൻ ഇത് വെച്ചിട്ട് ഇതുവരെ മുളച്ചിട്ട് ഇല്ല.
അത് ഒരു ദിവസം ഇട്ടൊന്നും പറഞ്ഞു മുളക്കത്തില്ല രാവിലെ ഇന്ന് ഇന്ന് രാവിലെ ഇട്ടിട്ട് നാളെ രാവിലത്തേക്കാണെങ്കി നല്ലതായിട്ട് രും പക്ഷെ ഒരുപാട് വെള്ളം ഒഴിച്ചു വെക്കരുത്. ഞാ ഞാന് അ നിറയെ വെള്ളം തോനെ വെള്ളം ഒഴിക്കത്തില്ല ജസ് ത്ത് നിന്ന് കിടക്കത്തക്ക രീതിയിൽ വെള്ളം വെക്കത്തുള്ളൂ. അപ്പോഴ ആ അപ്പഴും അത് പിന്നെ മുള പൊട്ടി വരും പക്ഷെ നമ്മള് തോനെ വെള്ളം ഒഴിച്ച് വെച്ചാ പൊങ്ങി വരത്തില്ല.
അതായത് ഇന്നിപ്പം രാവിലെ വെച്ചാ
നാളെ ആ മുളച്ച് വരും ആ അത്ര സമയം എടുത് മുളച്ച് ഞാൻ എന്തായാലും രാത്രിയിൽ മുള വന്നില്ലേലും ഗ്യാസുംക്കെ ലാഭല്ലേ കൊറ പെട്ടെന്ന് കുക്കാവുല്ലേ
ഉം ഉം മുളപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ മുള വന്നിട്ടില്ല. അപ്പൊ ഞാൻ എന്റെ മിസ്റ്റേക്ക് പിന്നെ ഞാൻ ശ്രമിച്ചിട്ടും ഇല്ല പിന്നെ വെറുതെ പുഴുങ്ങി അങ്ങ് കഴിക്കും.
ആ ആ ഇനി തൊട്ട് അങ്ങനെ ചെയ്ത് നോക്കിയാ മതി
ആന്നേ ഞാൻ നാളെ ആവട്ടെ
നമ്മള് കടലേയങ്ങന കടല പക്ഷെ രണ്ടു ദിവസമൊക്കെ ഇടണം
ആഹ് കടല കൊറച്ച് രണ്ടു ദിവസം രണ്ടര ദിവസപ്പെഴും
ആഹ് മുളച്ച് വരാ ഉം. ആഹ് ഫ്രിഡ്ജിലിരുന്ന് മുളക്കത്തില്ലല്ലേ പുറത്ത് തന്നെ വെക്കണം കടല പിന്നെ ദിവസേന വെള്ളം മാ റ്റണം അല്ലെങ്കിൽ ലേ ഒര് കടലക്ക് ഒര് ത് ച ഒര് സ്മെല്ല് വരും
ആഹ് ഒരു സ്മെല്ല് വരും അത് ശരിയാണ്. അല്ലാതെ നമ്മൾ പുറത്ത് അധികം നേരം വെള്ളത്തി ഇട്ട് വെച്ചിരുന്നാലും ഒരു
ആഹ് ഒരു ബാക്ടീരിയ ഒക്കെ ആവുന്നേന്ന് പറയുന്ന് ഉം ആഹ് വെള്ളത്തിനൊരു ഇത് വരും
ആഹ് വെള്ളത്തിനൊര് അത് ശരിയാണ്
ഉം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് മഴയുണ്ടോ നിങ്ങളുടെ നാട്ടി- മഴയുണ്ടോ
ഇന്നലെ വരെ മഴയായിരുന്നു ഇന്ന് പക്ഷെ നല്ല പൊരിഞ്ഞ വെയില് ഇന്നലെയൊക്കെ പെയ്ത് മ വഴയുടെ കൂടെ ണ്ടായിരുന്നു വീ
ആ ഇന്ന് എന്തരു ചൂടായിരുന്നു ഇവിടെ ഭയങ്കര ചൂടന്ന് മഴയൊന്നും ഇല്ല ഇന്നലെ വരെ നല്ല മഴയായിരുന്നു
ആ ഒരു മൂന്ന് ദിവസം അടി പ്പിച്ചു മഴയും കാറ്റും ഇടിയും പുല്യാനിയും എല്ലാം ഇണ്ട് ഹിം അവിടെ പക്ഷെ എന്ത് ചെയ്യാന ഇന്ന് ഭയങ്കര ചുദ നമുക്ക് പെരക്കാത്തിരിക്കാൻ പ
ആ മെയ് മാസം അല്ലേ ചൂടാണ്
ആ ഇനിയിപ്പം കാണത്തില്ലേ
അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതി തൊട്ട് കാലവർഷം വരുമെന്നാണ് പറയുന്നത്
ഉം ഇരുപത്തി മൂന്ന്ന്ന് പറഞ്ഞാലും ചെലപ്പം ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോമി മിക്കവാറും ലാസ്റ്റക്ക ആവുമായിരിക്കും ഉം
പറഞ്ഞാലും ജൂൺ ഒന്നിനാ സ്കൂളും തുറങ്ങും ക ഉ ആ കഴിഞ്ഞ വർഷം അത് കഴിഞ്ഞ പ്രവിഷം ജൂൺ ഏഴ് എട്ടൊക്കെ ആയിട്ടാണ് മഴ പെയ്തത്
തുടങ്ങിയത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാ തുടങ്ങിയത് പിന്നെ വലുതായിട്ട് പെയ്തുവില്ല
പെയ്തതും ഇല്ല ഈ വർഷം ഇനി ഭയങ്കര മഴ കന അന്നൊക്കെ പറയുന്നത് പത്രക്കാര അങ്ങനെ പറഞ്ഞ ആവർഷം
പെയ്യത്ത ഇല്ല അത് സത്യം പിന്നെ ചെലപ്പോ പ്രതീക്ഷി ക്കാ എന്താന്ന് വെച്ചാലേ ആ ഭയങ്കര ചൂടല്ലായിരുന്നോ
ആ ചൂട് കൂടാണ്
നമ്മക്ക് ഇപ്പം തന്നെ എത്രവേ എത്രയാ എത്രയോ എടുത്താണീ ബ് കൊല്ലാനും
ആ ആ ചൂട് കൂടുന്ന കൂടും
ആ പിന്നെ ഫസ്റ്റ് മഴയെത്തന്നെ നമ്മുടെ താഴത്തെ ഒരു പുതിയ വീട് പാലൊക്കെ അങ്ങോട്ട് കാച്ചി ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഉ ആ വീട്ടിലെ എല്ലാ സാധനവും അടിച്ചു പോയി ഒറ്റ ഇടി ആ ഫസ്റ്റ് ഡേയിലാ അന്നാ നമുക്ക് ആദ്യായിട്ട് ഇവിടെ മഴ കിട്ടുന്നത്
ആഹ് ആഹ് ഈ വേനൽ മഴയുടെ കൂടെയുള്ള ഇടി ഭയങ്കര ഡേഞ്ചർ
ഹാ പിന്നെ നമ്മള് പിന്നെ വീടിന്റെ ബാക്ക് വശത്തേക്ക് കൊറെ മഞ്ഞ മുളയില്ലേ അത് നട്ട്ട്ട് അത് നട്ട് ആ വീടിന്റെ ബേക്ക് വശത്ത് ഉണ്ടായൊണ്ട് നമുക്ക് വലിയ പ്രശ്നം അതായിരിക്കാം വരാത്തത് നമ്മള് പൊക്കത്ത് ത്തൊക്കെ ഉള്ളവരുടെ വീടൊക്കെയാ ന്നുണ്ടെങ്കിലെ
പൊക്കത്താന്നോ വീട്
ആ വീട് പൊക്കത്താ അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ വരും അതുപോലെ തന്നെ പൊക്ക പൊക്കത്ത് വീടുള്ളവരെ വീണു ഈ മരം അതല്ലേ ഈ മരത്തിനൊക്കെ കൊല്ല ആ പൊക്കത്തിലുള്ള മരത്തി ക്കടിക്കും അവരുടെ വീട് നമ്മളെ കാട്ടി അങ്ങ് പൊക്കത്താരുന്നു അതുകൊണ്ട് അവർക് ക്കത്രയും പ്രശ്നമായി നമ്മളിവിടെ മ്മ മൊളെയായിര് ആ അതെ അതെ അതാ
അത് മുളയ് ല് അടിക്കാ മുള നല്ല ഹൈറ്റില് പോകത്തില്ലേ
ആ അതുകൊണ്ടാ അത് പിന്നെ നമുക്കൊരു ത പൊട്ടുവാണെ അത് ഉം അത് അതുകൊണ്ടാ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാഞ്ഞത് പക്ഷെ അപ്പുറത്തെ വീട്ടില് മൊത്തവും പോയി എല്ലാ സാധനങ്ങളും അടിച്ചു പോയി
യ്യോ വെഷമാവൂലേ
ഹാ പിന്നെ മഴയന്ന് വെച്ചാ അത്രയക്കെയാണ് ഈ കൊല്ലാനി ഇടി ന്ന് പർ ന്നാ നമ്മള് വിചാരിക്കണെ അതുകൊണ്ട് പൊറത്തൊന്നും എർ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത്
ഉം ചൂട് കുറയുന്നേ ഉള്ളു മഴ പെയ്താ
ആ ചൂട് കുറയന്നേ ഉള്ളൂ അതിനെക്കാട്ടി പേടിക്കേണ്ട
ആ അതന്നെ പിന്നെ മഴയങ്ങോട്ട ആകുമ്പോ ഈ ഡെങ്കിയും ചിക്കൻ ഗുനിയും അതെല്ലാം വരും പകർച്ചവ്യാധികളെല്ലാം മഴയ സമയത്ത്
ഉള്ള അസുഖങ്ങളെളല്ലാം മഴ പെയ്ത് പെയ്തു കഴിയുമ്പോൾ മല പോലെ വരും ഇപ്പൊ തന്നെ ഡെങ്കി പനി ഒക്കെ തുടക്കമായിക്കണ കൊതുവല്ലേ മൊത്തവും വെള്ളവും കെട്ടിക്കട പിന്നെ ഈ കാ ഉള്ള എരി ആണെങ്കിൽ ഈ അതിനടിയിലൊക്കെ ആയിരിക്കും കൊതു പിന്നെ ഇപ്പത് മഴ പെയ്തു കഴിയുമ്പോ ത്തേക്ക് കൊതുതവെല്ലാം കൂടി ഇങ്ങങ് ഇറങ്ങും
കൊതും എലിപ്പനി എല്ലാം മഴയ സമയത്താണ്
ത്ത കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയൊക്കെ ആയപ്പോഴാ മറ്റേ ഓരോ പനികളും ഇറങ്ങിത്തു- തുടങ്ങിയത് അവിടെ കൊറോ -
ത തക്കാളി പനി അങ്ങനെ പുതിയ പുതിയ പനികാണ് കൊ കൊറോണയ ക്കോണം അല്ല മഴയാവുമ്പോഴത്തേന് പോങ്ങും കൊ ചിക്കൻ കുനിയ എനിക്ക് വന്നിട്ടുണ്ട് എന്തൊര അവസ്ഥ വസ്തയ കൊറോണക്കായും ഭയ ഭയങ്കര അവസ്ഥ
ആ കൊറോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നിട്ട് ഒരു രണ്ടഴ്ച കഴുമ്പോ അ-
നമുക്ക് പോും ചിക്കൻ കുനിയ വന്നാ പിന്നെ ആറു മാസത്തേക്ക് നമുക്ക് എഴുന്നേട്ട് നിൽക്കാൻ പറ്റില്ല
അ നമ്മടെ ആസ്ഥതിക്ക് എല്ലാം ഭയങ്കര വെനല്ല എനിക്ക ക്ക് വന്നിട്ടില്ല പക്ഷെ നമ്മടെ ഒരു വല്യമ്മച്ചിക്ക് വന്നിട്ടുണ്ട് ഇന്റെറമ്മൂ എഴുന്നേറ്റ് പൊങ്ങി നിക്കാൻ പോലുക്കല്ല മുട്ടിന്റെയൊക്കെ ജോയിന്റനൊക്കെ ഭയങ്കരന്ന പെയിനാ ആ ചിക്കൻ കുഞ്ഞയ വന്നന് ശേഷണ് ആ നൂന്ന് നിക്കാൻ പോലും ഒക്കൂല
ഓജോയിന്റിനോ ക്കെ പെയിൻ വരും അതുോലെ ചിക്കൻ കുനിയ ഒരു വർഷം വന്ന കഴിഞ്ഞാൽ പിറ്റേ അതേ സമയ ആമ്പോ വീണ്ടും അവർക്ക് ആ വേദന വരുമെന്നാ പറയുന്നത്
ആണല്ലേ അങ്ങനെ വരാറുണ്ടോ
പക്ഷെ എനിക്ക് കുനിയ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷേ എനിക്കങ്ങെ പിറ്റ വർഷം തൊട്ട് അങ്ങനെ
ചിലപ്പോ എ രീതിരി അസ്സ്ഥത കാണുമായിരിക്കും നമ്മള് ശ്രദ്ധിക്കാത്തതായിരിക്കും തല വേദനയോ അങ്ങനെ ആ ഒരു ടൈമില്ലേ അതൊന്ന് വ അ ശ ശെരിക്കും അത് വ ന യ്യാ നമുക്ക് ആ എന്താ പറയാ കണ്ടറോലൈത ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും ശരിയാവാത്തല്ലാ സാദാരണ നോ വ ൽ പനിയോ അ അല്ല ഹ മാസങ്ങളോളം ഇങ്ങനെ ആ പെയിനും
അയിന്റെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുക ഉ
അതേത്
ആഹ
ആന്നില്ലേ ഓ അതാ ആ നീരൊക്കെ വന്ന കഴിഞ്ഞാൽ പിന്നെ അത് പറ്റാൻ എന്ത്
അതാണ് ഭയങ്കര വിഷമാണ് ദാസ് ഓ ഏ എന്നാ വെച്ചേക്കാം
ആഹ ശെരിയടാ എങ്കേ ഞാൻ കാട്ട് ചെയ്യ ശരിയങ്കി
അപ്പം